കേൾക്കന്ന് ആഹ് കേൾക്കണ ആഹ് എന്താ എന്താവാ ആഹ് ഇല്ല വീട്ട് വന്നിട്ടില്ല ഇന്നേ
ആഹ് ആഹ്
രണ്ട മാസം ആഹ് സ്കാനിങ് ആയിരുന്നു. അപ്പൊ അയിനി ഇങ്ങനെ വന്നതെയ്നു അപ്പൊ ഇന്ന് കൊറച്ച് ടൈമ നേര വേകി ഇപ്പ ബില്ലട
ആഹ് അപ്പൊ പിന്നെ മക്കള് വീട്ടിൽ വന്ന് ഒറ്റയ്ക്ക് ഇരിക്കുവോ
ഇല്ല മക്കളൊക്കെ ആ എന്റെ വീട്ടിലാക്കിക്ക. ഇമ്മാന്റെട്ത്ത് ആക്കി പോന്ന്
ആക്കിട്ടോയി ആഹ് ആഹ് ഇപ്പൊ എല്ലാം കഴിഞ്ഞോ ടെസ്റ്റക്കെ കഴിഞ്ഞോ?
ഇല്ല കഴിഞ്ഞിട്ടില്ല ഇൻക്ക് തൈറോയിഡിന്റെ പ്രശ്നം ഇണ്ടായ്രുന്നു. അപ്പൊ അയിന് മ മര്ന്ന് കു ച് ത്‌ വരീം മര്ന്ന് കുടിച്ചിട്ടില്ല. അപ്പൊ അതിനെ പറ്റി പറഞ്ഞപ്പോ ഡോ ഡോക്ട്റ് അയിന്ല്ലതും കൂടി ഇട്ക്കാൻ പർഞ്ഞ്ക്ക്ണ്. അയിന്റ സ് സർജറി ഡോക്ടറെ കൂടി കാണണം പറഞ്ഞ്ക്കാണ്ട് ഇങ്ങനെ നിക്ക.
നേര്ത്തെ ഉണ്ടോ തൈറോയ്ഡിന്റെത്
ആഹ് തൈറോയിഡിന്റെ ഇപ്പട്ത്ത് അറിഞ്ഞത്. അത്ണ്ടായിട്ട് കൊറേ കാലയിക്ക്ണ് ത്രെ. ശേ അതിങ്ങനെ മോളേറ്റ് ഹോസ്പിറ്റൽക്ക് ഒരീസം പോയി അപ്പൊ മോളെ കാൺച്ചപ്പോ അവ്ടുത്തെ ഡോക്ട്റ് എന്റെ കൈത്ത്ക്കൊന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പളേ കഴുത്തൊന്ന് സ്കാൻ ചെയ്തോക്കൂണ്ട്ട്ടോന്ന് പർഞ്ഞു ഇന്നോട് അപ്പ അങ്ങനെ ചെയ്തു. താണ് അപ്പൊ ഓൽക്ക് വേ പെട്ടെന്ന് മൻസ്സിലായിക്ക്ണു പൊന്തിങ്ങനെ നിന്നിട്ട് കഴ്ത്ത് അങ്ങനെ കാണ്ണൊന്നുല്ല. പശേ ന്നാലും അത്യാവശ്യം നല്ലൊരു മൊഴേണ്. അപ്പൊ അതും കൂടി ഒന്ന് കാ ആ അപ്പൊ പിന്നെ ഞാൻ മെയ്ന്റ് ചെയ്തിന്നില്ല അയിന് അയ്ന് അത് പിന്നെ കുട്ച്ചാന്ന് കര്തി. പിന്നെ അത് വല്യ പ്രശ്നൊന്നല്ലാന്ന് പർഞ്ഞു. ഡോക്ടർ പിന്നെ ഏത് സാധന സംഭവം ചെറിയ പ്രശ്നം ആക്കക്കാൻ പറ്റൂലല്ലോ.
ഉം ഇപ്പ ഇതൊന്നും വെച്ചൊണ്ടിരിക്കരുത്ട്ടോ
ആഹ് അതന്നെ അപ്പൊ അയിന് വാണ്ടി പിന്നെ ഞാന് ഈ ഹോമിയോ ഗുളിക കഴിച്ചീനു ഹോമിയോ ഗുളിക രണ്ടാമത്തെ ദിവസംങ്ങനെ കഴിച്ചൊണ്ടിരിക്കുമ്പളാണ് ഇതർഞ്ഞത് അപ്പ സ്റ്റോപ്പാക്കി അഞ്ചു മാസം ഒന്നും കഴിച്ചിട്ടില്ല. അയിന് അയിന് വേണ്ടി അപ്പം ആഹ്
ഏഹ് എന്റെ ചേച്ചിക്കും ഇതേപോലെ എന്നും വയറ് വേദനയായിരുന്നു. അപ്പൊ ആശുപത്രീ പോയി വയറ് വേനക്കുള്ള ഗുളിക വാച്ച് കഴിക്കും. കൊറയുമ്പം വീണ്ടും ജോലിക്ക് പോവും. അങ്ങനെ അങ്ങനെയപ്പ ഇപ്പൊ വലുതായിട്ട് വന്നു. എക്സറേ ഒക്കെ എടുത്തോക്കി വയറ്റിനകത്ത് മൂന്നാല് മുഴ
ആഹ് വേറെന്തേലും രോഗം ണ്ടായിന്നോ?
ഉം പിന്നെ അ വേറെ അസുഖം കൊണ്ട് ഇട്ട് അതില് ഉം പിന്നെ ഉം കാൻസർ ആയി റ്റെ കാൻ സറായി ഓപ്പറേഷൻ ചെയ്ത്
ആഹ് ഞാൻ സ്കാൻ ചെയ്തു. ഞാൻ സ്കാൻ ഞാൻ സ്കാനിങ്ങ് ട്ത്തപ്പൊ അത് കൊഴപ്പല്ല. മെഡിസിന് കഴിച്ചാ വേണെങ്കി വേണെങ്കി ഇട്ത്ത് കളയാ അത്രള്ളൂ. പിന്നെ
ആഹ്
ഏ തൈറോയ്ഡാണ്.
വേണെങ്കി എടു
പർഞ്ഞ ആ വേണ അത് ഈ തൈറോയ്ഡ് നമ്മള ശരീരത്തിന് ആഹ് ആഹ് അതല്ല തൈറോയിഡ് ശ നമ്മള ശരീ രത്തിന് ആവശ്യ
ആഹ്
മായ ഒരു സംഭവാണ്. ഇതങ്ങനെ ക്രമീകരിച്ച്ണ സംഭവം തൈറോയ്ഡ് അപ്പൊ ന്നെ അത്ര വല്യ പ്രശ്നല്ല. ആറ് മാസം കൂടുമ്പോ നമ്മള് ങ്ങനെ സ്കാൻ നോക്കണം ടെസ്റ്റ് ചെയ്യണന്നുള്ളൂ തൈറോയ്ഡ് എത്ര ണ്ട് ന്ന് അത് കൊഴപ്പൊന്നുംല്ലാന്ന് പർഞ്ഞു. പിന്നെ ച ഭക്ഷണം കഴിച്ചോ?
ആഹ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചില്ലേ?
ആഹ് ആഹ് ഞങ്ങളിപ്പൊ കഴി ച്ചു, കൊറെ നേരം ഇവിടെ ഇരുന്നു, ഇവിടെ കൊറ നല്ല തിരക്കണ്ടായിരുന്നു, അപ്പൊ കൊറേ നേരംവിടെ ഇങ്ങനെ ഇരുന്ന്, ഇരുന്ന് ഇരുന്നു അങ്ങനെ ഇപ്പൊ ഭക്ഷണൊക്കെ കഴിച്ചുങ്ങനെ ഇരിക്കാണ്, പെട്ടെന്ന് ഇങ്ങനെ ഗ്യാസ് കേറിയപ്പളെ, ഗ്യാസ് ഇങ്ങനെ പെട്ടെന്ന് കേറിയപ്പോ ഇങ്ങനെ ഛർദിക്കാൻ വര അപ്പൊ ആകപ്പാടെ അമ്പരുന്ന്ക്ക്ണ് പെട്ടെന്ന് ആഹ് കഴിക്കാതെ, കഴിക്കാതെ ഇരുന്നിട്ടേ ആഹ് അതാണ് ഇൻക് എങ്ങനാറിയോ കഴിച്ചാണെങ്കി ഇപ്പോ കഴിച്ച്കൊണ്ടിരിക്കണം, മറ്റേ കുട്ടികൾക്കൊന്നും ഇൻക് അങ്ങനെ പ്രശ്നണ്ടായിനില്ല, ഇതിന് ഇങ്ങനെ വയറി ഇങ്ങനെ കാളിങ്ങോണ്ടാ ആഹ് ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളാണ്. ഇങ്ങക് എന്തേ ഇങ്ങക്ക് ഓപ്പറേഷയ്നോ മോന്? ആഹ് നോർമൽ പ്രസവം തന്നെയിന്. ആഹ് സുഖാണ് നല്ല സുഖേക്കാരം എല്ലാ തും വേദന അനുഭവിച്ചിട്ടെന്നെനണ് ഒക്കെലെ അതൊക്കെ ഒരു പേര് മാത്രൊള്ളൂ.
ആണല്ലേ, മറ്റേ രണ്ടാളും വേദന അറിഞ്ഞാണോ?
അല്ല, ഇല്ല, ഇല്ല ഒക്കെ നോർമൽ പ്രസവം തന്നെ അതല്ല പറഞ്ഞേ, പ്രസവംന്ന് പറഞ്ഞാല് ഒക്കെ വേദനന്നെ ആൻ, നല്ലോണം അനുഭവിച്ച ചിട്ടെന്നെണ് പ്രസവിക്ക ചിലരെ വിചാരെയ് സുഖപ്രസവന്ന് പറഞ്ഞ ഒക്കെ പെട്ടന്ന് ആവുന്ന
ആഹ് പേരു മാത്രേള്ളു സുഖം ഹി ഹി ഹി എന്തായാലും എനിക്ക് ഒന്നിന്റെ വേദന മാത്ര
അറിയുള്ളൂലേ, എന്നാലത് മനസ്സിലില്ലേ?
ഉണ്ട്ണ്ട് അയ്യോ അത് മറക്കാൻ പറ്റില്ല, നമ്മള് മ മരിക്കുന്ന കാലം വരെ അത് കാണൂലേ
ആഹ് അതന്നെ പിനെന്താ മഴയുണ്ടോ? ഇല്ല, ല്ല ചായാകുടിചാനായിട്ടില്ല.
ആഹ് ആഹ് മഴ ഇല്ല ഇവിടെ നല്ല ഇരുട്ടായിരുന്നു, നങ്ങളു ഞാൻ വിചാരിച്ച് ഇപ്പ പെയ്യുവാ യിരിക്കൊന്നു ഇപ്പ ധോ നല്ല വെയില്, അവിടെ പെയ്യ മെയ്യുന്നുണ്ടോ?
ആഹ് ഇബടെ ങ്ങനെ മഴ പെയ്തോണ്ട്ക്ക്ണ്, ഞങ്ങിപ്പോ പോന്നപ്പോ തന്നെ കൊറെ മഴ കൊണ്ടു, എന്നിട്ട് അങ്ങിട്ടു പോന്നത്. ഇന്ന് മഴണ്ട് ഇന്ന് മഴല്ല ദിവസാണ്
അപ്പൊ ഇങ്ങോട്ട് വന്ന മഴ അങ്ങോട്ട് പോയിട്ടുണ്ട് കാറ്റോണ്ട് അങ്ങോട്ട് പോകും
ആഹ്,, അതന്നെ അതങ്ങനെ മാറി മാറി ദിശകള് മാറിങ്ങനെ സഞ്ചരിക്കും
കേട്ടിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന മഴ കാറ്റൊണ്ട് വടക്കോട്ട തൊക്കെ കോട്ട, കിഴക്കൊട്ടക്കെ പോകും
പ്പ ആഹ് പ്പ ഞങ്ങള് അവിടുന്ന് ഇങ്ങട്ട് പോന്നപ്പോ ഇങ്ങനെ മഴ പെയ്യ്ണ്ട് പിന്നെ പകുതി റോട്ടിന്നു ഒരു മയന്നെ പെയ്തിട്ടില്ല, അതു ഒരു അൽ ത്ഭുതം തന്നെ തോന്നും, ഒരു ഭാഗം നന നനഞ് പിന്ന ഒരു ഭാഗം നനേയും ചെയ്യും
അത് ഇവിടെയുണ്ടാവും, പകുതി സ്ഥലത്ത് പെയ്യും പിന്നെ അങ്ങോട്ട് ചെലപ്പം കാണൂല അങ്ങനെയൊക്കെണ്ട് ഇവിടെയും, ആഹ് പിന്നെ ഇറങ്ങിയൊ ആശു
പിന്നെ, പിന്നെ എന്താ നിങ്ങളെ പ പനിയൊക്കെ മാറിയോ?
ആഹ് എനിക്ക് കൊഴപ്പില്ല ഇപ്പൊ, ഇന്നലെ ആശുപത്രി പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഉം, ഞാൻ ഗുളികക്കെ കഴിച്ച് കൊഴപ്പല്ലപ്പം കൊഴപ്പില്ലാതെ പോ ന്നേ കെടന്നആര് വരാനില്ല നമ്മള് കഷ്ടപ്പെട്ട നമ്മള് അല്ലേ
അതന്നെ ആഹ് അതന്നെ നമ്മള് കഷ്ടപ്പെടുമ്പോ തന്നെല്ലേ അമ്മക്ക് ജീവിക്കാൻ പറ്റൊള്ളൂ
നമ്മളേല് പത്ത് പൈസഇണ്ടായിരുന്ന ആൾക്കാര് നമ്മള് കൂടപ്പിറപ്പുകളായിരുന്നാലും നമ്മളേല് പൈസ ഉണ്ടെങ്കിലെ അവരും നമ്മളോടൊപ്പം കാണോളു
അതെല്ലാരും അങ്ങനെ തന്നെണ് ആഹ് പൈസ ന്നെണ് വേണ്ടത് എല്ലാരിക്കും
പൈസ ഇല്ലെങ്കിൽ അവര് ആഹ് ആഹ് അമ്മളെ ഇവര് പ
നമ്മള ആർക്കും പറ്റ് റ്റൂലാ നമ്മളെ വെലയ്ണ്ടാവൂല വെല ണ്ടാവില്യ നമ്മളെ പൈസ സല്ലെങ്കി
അവര് പിന്നെ നമ്മളെ കാട്ടി കൊച്ചാക്കി കളയും
ആഹ് അതന്നെ എന്തായാലും ഞ ഞമ്മക്കുണ്ടാവും ഒരു കാലം
ആഹ് അതെ പൊന്നെ ദേ ദേ പ്പൊ എന്നും ഒരാളെ അങ്ങനെ ഇട്ടിരിക്കുല്ലല്ലോ
അതന്നെ
ആഹ് ഞാനും അപ്പഴ്‌ മനസ് സോണ്ട് വിചാരിക്കും നമ്മുക്കും ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും
അതന്നെ
നമ്മളെയെന്നും കഷ്ടപ്പെടുത്തൂല ല്ലോ ലോന്നാ ന്നാ അങ്ങനെ സമാധാനിച്ച് പോകുന്ന്.
സമാധാനം ഉണ്ടായാ മതി പിന്നെ രോഗങ്ങളൊന്നുംല്ലമതി വല്യേ വല്യേ
ആഹ് ഹ അങ്ങനെയൊന്നും ഇല്ലാതെ ഇരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന കൈയും കാൽനും ആഹ് അസുഖൊന്നുല്ലാതെ വേലയ്ത് കുടിക്കാനുള്ള ആരോഗ്യം തരണേ എന്നാണ് പ്രാർത്ഥന
ആഹ് അതന്നെ
മ്മക്ക് ആരുടെയും കൈ നീട്ടാതെ നമ്മളെ കാര്യം നടക്കുവല്ലോ
ആഹ് അതെ എന്തെന്ന് ഉച്ചക്ക് ശ്
ഉച്ചയ്ക്ക് ഇന്ന് ചോറും മീൻക്കറിയും മാത്രേ കൊണ്ടുവന്നുള്ളൂ.
ആഹ് അയ് ശരി
പിന്നെ വേറെ ഒന്നും വെച്ചില്ല നി ഇപ്പ നാളെയും മറ്റന്നേക്കെ അവധിയല്ലേ മൂന്നുസോം ന്ന അവധിയല്ലേ
ആഹ് ഇനിയിപ്പം മൂന്ന് ദിവസം രണ്ട് ആഹ് മൂന്ന്സം ണ്ടല്ലോല്ലോ
മ്മ് മൂന്ന് ഇനി ആഹ് മൂന്ന് ദിവസം വെള്ളി ശനി ഞായറും
ആഹ്
ആഹ് ഓ വോ ആണ്
പിന്നെ പിന്നെ എന്താണ് വർത്താനങ്ങളൊക്കെ പുതിയ പരിപാടികൾ ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ എന്താണ് ഹോബിയൊക്കെ
വീട്ടിചെന്ന വീട്ടില് കൊറച്ച് ജോലികള് കാണും. പിന്നെ വെള വെളക്ക് കത്തിക്കും.
ആഹ് അയ് ശരി
ആഹ് അപ്പൊ അതിന്റെ ഒരുക്കങ്ങളെല്ലാം ഒരുക്കി ഇപ്പ അ വയ്യാതോണ്ട് അമ്മയാണ് ഇപ്പോ എല്ലാം ഒരുക്കി അവര് തന്നെ കത്തി
ആഹ് ങ്ങളും മോനും അമ്മി ല്ലേ ഹസ്ബൻഡ് ആഹ് ഹസ്ബെന്റിന്റെ അമ്മയാവുംല്ലേ
അല്ല അല്ല എന്റെ അമ്മ ഹസ്ബൻഡിന്റെ അമ്മ മരിച്ചുപോയി ഉം
ആഹ് മരിച്ച് പോയി ആഹ് അമ്മമാരുണ്ടാകുമ്പോ അതൊര് വിളക്കല്ലേ വീടിന്
അവര് അയിന് ഞങ്ങള് രണ്ടെര് ഒറ്റക്ക് ഒള്ളോണ്ട് അവര് വന്ന് ഇപ്പ ഇവിടെ നിയ്ക്കിന്ന്
ആഹ് അവര്ണ്ടെങ്കി
ആഹ് ബുദ്ധിമുട്ട് എന്ന ഉം ആഹ് പണ്ടുള്ളവര് പറയുംമ്പോലെ കണ്ണിരിക്കുമ്പോ ആഹ് കണ്ണി ഇരിക്കുമ്പോ കണ്ണിന്റെ കാഴ്ച അറിയില്ലാന്ന് പറയും പോലെ
ആഹ്
അവരൊള്ളത് കൊണ്ട് വീട്ടില് ഞാൻ ചെല്ലുമ്പം കൊറെ ജോലിയൊക്കെ ഒതുക്കി വെക്കും.
ആഹ്
ഉം പിന്നെ
ആഹ് അത അതൊരു സമാധാനണ് നമ്മള് കൊഴഞ്ഞി ക്ഷീണിച്ച് ചെല്ലുമ്പോ പിന്നെ നമ്മുക്കൊന്ന് പണിയെടുക്കേണ്ട ആവശ്യം ഇല്ല ല്ലോ
ഇല്ല ആഹ് നമുക്ക് പിന്നെ കൊറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം അവരോടെ പ ത്തനോക്കെ പറഞ്ഞ് കട്ടനൊക്കെ ചായയൊക്കെ ഇട്ട്
എന്നും വരൂലേ വീട്ടൊക്ക്
ഓ എന്നുംവരും എന്നുംവരും. ഓ എന്നും വരും ഇല്ല ഇല്ല
പിന്നെ ആഹ് കിട്ടട്ടെ നല്ലത്
ക്ക് വയ്യാണ്ടായി ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ച് വിളിച്ചോണ്ടെങ്കിലും വാ
ആഹ് ഇനി ഈ കാലത്ത് സ്നേഹിക്കൊക്കെ വേണം അല്ലാ
ആഹ് അയ്യോ ഇപ്പൊ അങ്ങനെ കുഞ്ഞ് പിള്ളരാണ് സ്നേഹിക്കണത് ബസിൽ വരുമ്പം കാണും കാണുന്ന കാഴ്ചകളാ
ആഹ് ങ്ങള് കാണല്ണ്ടാവൂല്ലോ ഓരോര്ത്തര് ബൈക്ക്മൊക്കെ പോണത്
അതാണ് ഇവിടെ ഈ ഞാൻ വര പാ കൊ വർക്ക് ചെയ്യാൻ വര്ണടത്തും ഇങ്ങനെന്നെ പിള്ളേര് കാണുന്ന അമ്മമാര് അവരൊക്കെ ഹോസ്റ്റലിലൊക്കെ കൊണ്ടക്കിട്ട് പോണതാണ്
ഇപ്പൊ ഒന്നും അറിയില്ലല്ലോ എന്താ സംഭവംന്നില്ല
ഹോസ്റ്റലില് കൊണ്ടാക്കിട്ട് പോണവരാണ് അവര് വിചാരിക്കും ഹോസ്റ്റലില് മര്യാദക്ക് നിക്കണായിരിക്കുംന്ന് ഇവിടെ കാണണം ദൈവമേ അപ്പഴ് ഞാൻ വിചാരിക്കുംയ്യോ പെമ്മക്കളില്ലാതെ ത്തെന്നെ ഭാഗ്യം
ആഹാ അഹ് അത്പ്പ ഉം ന്നട്ട് സങ്കടല്ലേ പെൺകുട്ട്യാളില്ല
എനിക്ക് ഇപ്പൊ ഞാൻ എന്റെ മോൻ ചില നേരത്തെന്റുടെ വഴക്ക് കൂടും കേട്ട ഉം ഞാൻ താമസിച്ച് വരുണൊണ്ട് വഴക്ക് പറയിണൊണ്ട് അയിന്റെടെകിടന്ന് വഴ ക്ക് കൂടും അപ്പൊ ഞാൻ പറഞ്ഞു ഓഹ് നിന്നെ തന്ന നേരം കൊണ്ട് എനിക്കൊരു പെൺകുട്ടിയെ തന്നിരുന്നെങ്കി എന്റെ കൂടെ എപ്പോഴെങ്കിലും ഇവിടെ കാണുവായിരുന്നു വയ്യ വയ്യാണ്ടായ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളൊവെങ്കിലും ഇട്ട് തരുവന്ന് പറഞ് ഞാൻ വഴ ക്ക് പറയും അപ്പ എന്റെ അപ്പൊ എന്നോട് പറയുവേ അമ്മ പിന്നെ എന്തിനാ എന്നെ മാത്രം പ്രസവിച്ചേ ഒന്നും കൂടി പ്രസവിച്ചുടെന്ന്
ആഹ് അത് ശരിയാ അയിന് ദൈവം കൂടി വിചാരിക്കണ്ടേലേ
പിന്നെ
പിന്നെ എന്താ എന്തായാലും ഇനി മോന് കല്യാണം കഴിച്ചി ച്ചിട്ട് അപ്പൊരു മ മോളാവുവല്ലോല്ലെ
അതാ അതാണ് ആശ്വാസം എനിക്കിപ്പം
അപ്പൊ മോനേം മോളേം ഒപ്പം നോക്കാലോ
ആഹ് അതെ അതിനാ ഞാൻ പറ ഞാൻ പറഞ്ഞ് അതിനാണ് ഞാൻ പറഞ്ഞെ എടാ നീ ഒരു പെണ്ണിനെങ്കിലും നീ വിളിച്ചോണ്ടെങ്കിലും വാ പറഞ്ഞയ അഹ് പോ അമ്മ ആയിട്ട് അമ്മ പറയണാണ് ഒരമ്മമാരും പറയൂല ഇങ്ങനെ
നമ്മക്ക് ചേർന്ന നല്ല മനസ്സുള്ളൊരു കുട്ടിനെ കിട്ടണം ന്നൊള്ളു
അത്രേള്ളൂ ഞാൻ പറഞ്ഞു പിന്നെ അപ്പൊ അവൻ പറയുന്നെന്താറിയ അമ്മയെ നോക്കണ്ട അമ്മെ ന വരണവള് അമ്മയെ നോക്കുവെന്ന് എന്തര് ഒറപ്പ് പ്പുണ്ട് ഞാൻ പറഞ്ഞ് എന്നെ നോക്കണ്ട നിന്നെ നോക്കുന്ന ആള് മതി നി നിന്നെ നോക്ക ക്കാൻ ഒരാളുണ്ടായിരുന്ന എ എനിക്ക് വേറെ എവിടെങ്കിലും ഒരു ജോലി കിട്ടിയാ ഞാൻ അവിടെ പോയി നിക്ക